ഹലോ
ഹലോ
ഹലോ കേക്കാമോ
ആഹ് ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് ആഹ് പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞോളൂ ആ എനി ആ ഇവിടെ മഴയില്ല ഇന്ന് നല്ല വെയിലാ ഇല്ല ഇല്ല ഇവിടെ നല്ല വെയിലാ ഹലോ ഞാൻ പറയുന്നേ കേൾക്കുന്നില്ലേ ഹലോ ആഹ് ആഹ് എന്തൊക്കെ വിശേഷം
ആഹ് പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല അവിടെ മഴയുണ്ടോ
മഴ കൊറവാ ഇവിടെ മഴ അങ്ങനെ പെയ്യുന്നില്ല ഹലോ നല്ല വെയിലുണ്ട് ഇവിടെ ആ അവിടെയുണ്ടോ അവിടെ നല്ല മഴ മഴയാണോ മഴയാണല്ലേ
ആഹ് ന്നാ ന്നാ ന്ന്
ആഹ് ചോറൊക്കെ കഴിച്ചാ
ആ ഊണിന്റെ സമയം ആവുന്നില്ല ആ പന്ത്രണ്ടരക്കെ ആവുന്നതല്ലേ ഉള്ളൂ ഒരു ഒരു മണി ഒക്കെ കഴി യും ഊണ് കഴിക്കണോങ്കി
ആണല്ലേ ഇന്നെന്തസ് ഏയ് ഇല്ല ഇവിടെ ഞങ്ങള് വൈകിട്ട് ഒരു മൂന്ന് മണി മൂന്നര ആ ടൈംമാവും
ആ അതെന്തു പറ്റി മൂന്ന് മണിയൊക്കെ ക്ലാസ്ണ്ടോ
ക്ലാസില്ല ഞാന് അപ്പഴാണ് കഴിക്കാറങ്കി അപ്പഴ വെഷ് കൊളു വെഷ്
ഉ അന്നേരം രാവിലെ ബ്രേക്ക് ആരാവിലെ എന്താ കഴിക്ക ആ രാവിലെ എന്താ കഴിക്കും
രാവിലെ ചായ കുടിക്കാറ് അത് ഒരു എട്ടര ഒമ്പത് മണി ആ ടൈമില്
ആ ഹ്ആഹ് ആഹ് ആഹ് എഴുന്നേക്കുമ്പഴ്‌ ആഹ്
ആഹ് ഇനി
ആണോ ചായ കഴിച്ച കഴിഞ്ഞാ പിന്നെ മൂന്നും
ആഹ് മൂന്ന് മണി
അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ലയോ
ആഹ് കഴി ആ അതാ ഞാൻ പറഞ്ഞെ അപ്പ അത് എട്ടരാ അല്ലെങ്കി ഒമ്പത് മണി ആ ഒരു ടൈം ആവുമ്പ
ആഹഹഹ ഇന്ന് എന്താ യിരുന്നു കഴിക്കാൻ പ്രത്യേകിച്ച്
ഇന്ന് പു പുട്ട് ബീഫും
ഓ പുട്ടുംബീഫോ ബീഫ് കറി തീർന്നില്ലേ ഇതുവരെ
ഇല്ല ഇനീം ഉണ്ട് ഇനി രണ്ടു ദിവസം കൂടി എടുക്കാന് ഉ ണ്ടാവും
ആഹ്‌
ആഹ്
ആഹ് ഉണ്ടോ ആഹ് ഹഹ ആ വേറെ ബീഫൊക്കെ ആരാ വെക്കുന്നെ കറി വെക്കുന്നെ
കറി വയ്ക്കുന്ന ഉമ്മച്ചി യാ വയ് ക്കാറ് ബീഫ് എല്ലാം കറി വെക്കുന്ന അനാ ആ ബീഫല്ല എല്ലാക്കും വെക്കുന്നെ അമ്മെ യാ എനിക്കും അങ്ങനെ അറിയാം വെക്കാറുണ്ട് ഇവടെ ആഹ്
ആഹ് ഹഹ ഹ ആ അത് ശരി ഉ എന്തെങ്കിലും ആഹ് എന്തെങ്കിലുക്കെ വെച്ചങ് പഠിക്കണം ഉമ്മേടെ ആ അമ്മമാരെകൂടെ ഇന്ന് നമ്മൾന്തേലും ഒന്ന് പഠിക്കണം
അങ്ങനെ വെക്കില്ലാന്നല്ല എങ്കിലും സ്പെഷ്യലായിട്ടേ വെക്കൊള്ളൂ ആ വല്ലപ്പ ഴേ അടുക്കളെ കേറാറുള്ളൂ
ഉം ഹും ഉംപാചകവും പഠിക്കണം അല്ലാതെയും പഠിക്കണം എല്ലാം പഠിക്കണം നമ്മള്
ആ ഹ്എല്ലാം പഠിക്കണം ഞാൻ ഫുഡ് വെച്ച ടേസ്റ്റ് വരില്ല അതാ
ആഹ് അത്ആദ്യമേക്കെ നമുക്ക് നമ്മള് വെക്കുമ്പ കറക്കും പിന്നെ ചെയ്ത് ഇത് ഇത് ഇത്ങ്ങ് ശരിയായിക്കോളും
ആ പക്ഷെ എന്തേലും എന്തോ എനിക്കങ്ങനെ കിട്ടാത്തൊണ്ട് ആദ്യം തന്നെ ആ ഒരു മടുപ്പ് വരും
ആഹ് നമ്മള് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോ അത് ലാസ്റ്റ് അത് ഏ പന്നെ ചീത്തയായി പോവാണങ്കിൽ പിന്നെ നമക്ക് അത് ഒണ്ടാക്കാനും തോന്നത്തില്ല പോവും ഉം ഹും ഹും പിന്നെ വേറെന്തണ്ട് പ ടുത്തൊക്കെ നല്ല രീതി പോന്നുണ്ടോ
ആഹ് പഠിത്തം കുഴപ്പമില്ല ദേ ഈ ശനിയാഴ്ച എക്സാമാ
ഓ അത് ശെരി എല്ലാം പഠിച്ചോ
പഠിച്ചിട്ടുണ്ട് ഒരുവിധോക്കെ ഒന്ന് എത്തിച്ചിട്ടുണ്ട്
ആഹ് ആഹ് ഇല്ല റിപ്പീറ്റാണോ എൻട്രൻസ്
ആഹ് ഞാൻ റിപ്പീറ്റ് ചെയ്യാ വൺ ട്വൽത്ത് കഴിഞ്ഞിട്ട് വൺ ഇയറിൽ
വൺ ഇയറിലാ ഉം ആഹ് ഹഹ് ആഹ് ആഹ് മ്മ് ഹ്
പിന്നെ വേറെന്തൊക്കെയുണ്ട് ഇന്നെന്താ ഉച്ചക്ക് കഴിക്കാൻ
ഇന്ന് ഉച്ചക്ക് പ്രത്യേകിച്ച് ഒന്നുല്ല എപ്പഴതേം കണക്ക് തന്നെ ചമ്മന്തി പിന്നെ സോയാബീൻ മുട്ട പൊരിച്ചത് മോര് ഉം
വീട്ടിലേക്ക് കൊണ്ടോ അല്ല വീട്ടന്ന് കൊണ്ട രോസ്ക്
ആഹ് വീട്ട് ആ കൊണ്ടരും കൊണ്ടരും രാവിലെ എല്ലാം അങ്ങ് വെക്കും വെയ്ക്കുമ്പോ ഞാന് ആഹ് കൊറച്ചു കൊണ്ട് ഉം ശകലം ചോറും എടുക്കും ഇച്ചിരി കറികളൊക്കെ എടുക്കും അങ്ങനെ ഉം
ആഹ് മെഡിക്കൽ ഫീൽഡിലല്ലേ വർക്ക് ചെയ്യണേ
അതെ അതെ
ബുദ്ധിമുട്ടണോവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്ന നേഴ്സാ
ഇല്ലല്ല എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടവാ
ആണല്ലേ
ആഹ്
നേഴ്സാണോ ഇവിടെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമല്ല ് അതിഷ്ടമല്ലാത്തത് മെയിനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല ബയോളജി പഠിക്കണന്നോർത്തിട്ടാ
ബയോളജി ഇഷ്ടല്ലയോ
ഇഷ്ടല്ല
ആഹ് ഉം ഞാനന്നാ പ്ലസ് ടു ആഹ് പ്ലസ്ടുവിന് എനിക്ക് ആവറേജ് ഒരു മാർക്കൊക്കെ ഉള്ളായിരുന്നു എന്നിട്ട് ഞാന് ഉം പ്ലസ് ടുവിന് ഇല്ല ഞങ്ങളന്ന് ഇപ്പഴല്ലേ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നെ നമ്മളാട്ടെ ഇത് ട്ടാ വരുന്നേ അലോട്ട്മെന്റ് വരും പണ്ട് നമ്മൾ അപേക്ഷ എയ് ആഹ് അപേക്ഷ അപേക്ഷ കൊടുക്കുവായിരുന്നു സ്കൂളുകളിൽ എല്ലാ സ്കൂളിലും ചെന്ന് ഫോം വാങ്ങിച്ച് നമ്മൾ അപേക്ഷ കൊടുക്കും അപേക്ഷ കൊടുക്കുമ്പോ നമുക്ക് അവിടുന്ന് മെമോ കാർഡാ വരുന്നേ എനിക്കാണെങ്കി വെര്ന്നാ ആഹ് അപ്പൊ നമ്മുക്ക് പ്ലസ് ടുവിന് ഒരു ആവറേജ് മാർക്ക് ഒക്കെ ആവുമ്പോഴത്തേനും നമുക്ക് ബയോളജി സയൻസ് കിട്ടാൻ പാടല്ലേ അന്നേരം ആഹ് അന്നേരം വേറെ സ്കൂ നമ്മ്ക്ക് ഹയർ സെക്കൻഡറി ഏഹ് അതല്ലാ സോറി സോറി പ്ലസ് ടു അല്ല പ ടെൻന്ത് കഴ്‌ഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞു
ആഹ് ആഹ് ആഹ് അത ഞാൻ ചോയ്ചെ ഇൻക്ക് മനസ്സിലായില്ല
ആഹ് പത്താം ക്ലാസ്സ് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മള് അപേക്ഷ ട്ട് കൊടുക്കുമ്പോ വരുന്ന സ്കൂളിന്ന്‌ ഇത്ര അന്നേരം ഒരു ആവറേജ് മാർക്കൊക്കെ ഉള്ളായിര്ന്ന് അങ്ങനെ നമ്മള് വരുന്നത് ഇത്രേയും കൊമേഴ്സ് ഹ്യുമാനിറ്റീസ് ഉം ആഹ് പിന്നെ അല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് അതൊക്കെ എനിക്ക് മെമോയിക്കാത്ത് വരുന്നേ അന്നേരം ആഹ് ലാസ്റ്റ് ഞാനീ ബയോളജി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ പോവാൻ പറ്റത്തുള്ളൂ ലാസ്റ്റ് ഞാൻ ബിഎച്ച് എസ് സിആഹ് ബിഎച് എസ് സി യിൽ ഞാൻ ബയോളജി സയൻസ് ചേർന്ന് നമ്മള ഇതുണ്ടല്ലോ ഉം നമ്മള് എടുത്തു ഇ സി ജി എം എൽ ഡി ആഹ് അതൊക്കെ ആവുമ്പോ ബയോളജിയും കൂടെ വരുമല്ലോ ഇപ്പ മെഡിക്കൽ ഫീൽഡിൽ പോവാൻ വേണ്ടി ഞാൻ ഇസിജി ഇ സി ജി ഇ സി ജി ഇ സി ജി ഇ സി ജിക്കകത്താവുമ്പോ നമുക്ക് ബയോളജിയും കൂടെ കിട്ടുമ്പ പിന്നെ നമ്മുക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകാലോ അല്ലാതെ ഹയർ സെക്കൻറി കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ സയൻസിനകത്തൊന്നും ബയോളജി വരത്തില്ലല്ലോ
ആഹ് അപ്പൊ അതുകൊണ്ട് എടുക്കാനും പറ്റില്ല ആഹ് മനസ്സിലായി
തില്ല ആഹാ അങ്ങനെണ് എനിക്ക് മെഡിക്കൽ ഫീൽഡാ ഇഷ്ടം അതാ ചോദിച്ചത് ഉം ജോലി എന്തോ ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ക്ലാ പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു അന്ന് ഞാന് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ബി ആർക്കാർക്ക ആഹ് ബി ആർക്ക് ആർ ടെക്സ്ചർന് ആഹ് അതും നോക്കാനാ
ആഹ് ആഹ ആഹ് ആഹ് ആഹ് ആഹ് ഉം പഠിക്കാനെന്തോ ഇങ്ങനെ ഇത് എൻട്രൻസ് ഉണ്ട്ല്ലേ അതിന് ആഹ് ആഹ് ഉംഉം
അപ്പൊ ഇവിടെ അടുത്തൊരു കോളേജിൽ അഡ്മിഷൻ ചോദി ച്ച് വച്ചിട്ടുണ്ട് ഇനിയിപ്പം മാർക്ക് ബേസസിൽ മെറിക്കി കിട്ടാൻ ചാൻസ്
ആഹ് മെറിറ്റ് ആഹ് മെറിറ്റിലാവുമ്പോ നമുക്ക് അധികം ഫീസ് വേണ്ടല്ലോ
അല്ല ഇതിന് എന്നാലും ഫീസ് വേണം
ഫീസ് വേണം നമ്മള് അല്ലാതെ മെറിറ്റില് നമുക്ക് തോനെ ഫീസ് വേണം എന്നാലും അല്ലാതെ പോുവുന്നേലും മെറിറ്റി കിട്ടുമ്പോഴല്ലേ
ആഹ് മെറിറ്റിൽ കിട്ടുമ്പോ നമുക്ക് ഫീസ് കുറവുണ്ട് നല്ല ഇളവുണ്ട് ട്ടാ ഞാൻ പറയാ മാനേജ്മെന്റിലെ പിള്ളേർക്ക് എത്രയാ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാ ബി ആർക്കിന് ചോദിച്ചു ഇവിടെ ആഹ് മെറിറ്റിൽ കിട്ടാ വെറും നാൽപ്പത്തി അയ്യായിരം രൂപ കൊടുത്താൽ മതി ഒരു സെമിസ്റ്റർ
മതി മതി ആഹ്
ആഹ് അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട് ആഹ്
മാനേജ്മെന്റ് പഠിക്കാൻ എന്ത പറഞ്ഞ ആവറേജ് ഇങ്ങനെ നികും എന്നാലും നമുക്ക് മെറിറ്റിലൊക്കെ കിട്ടുന്ന പിള്ളോരു ഞങ്ങള് അതല്ലേ ഉം ഞങ്ങള് പഠിക്കുമ്പോഴും മാനേജ്മെന്റ് സീറ്റില് ഒരു വർഷത്തേനൊക്കെ ഉം എത്ര നാ നാൽ പ്പതിനായിരം ഒക്കെ ആയിരുന്നു ആ സമയത്ത് അലോട്ട്മെന്റ് വഴി ആഹ് ആഹ് ഞൻ വരച്ച പഠിച്ചത് വർഷത്തിന് മുന്നേയാണേ മാനേജ്മെന്റ് സീറ്റില് നാല്പ്പതിനായിരം രൂപ
ആഹ്
അത്രയായി ഇപ്പഴ് രണ്ടായിരത്തി ഒരു പന്ത്രണ്ട് ആഹ് രണ്ടായിരത്തി പന്ത്രണ്ടില് ആഹ് അന്നേരം മാനേജ്മെന്റ് സീറ്റ് നാപ്പത് നാപ്പത്തഞ്ച് നമ്മള് ഡൊണേഷനും ക്ക കൊടുത്തല്ലേ കേറുന്നേ മാനേജ്മെന്റ് സീറ്റിലെ അവസാനം അലോട്ട്മെന്റ് വഴി മെറിറ്റിലൊക്കെ കിട്ടിയ പിള്ളേർക്ക് വെറും പതിനായിരം രൂപയെ ഉള്ളായിരുന്നു ഒരു വർഷത്തേന് അവർക്ക് അവർക്ക് ഡൊണേഷനും വേണ്ടല്ലോ നമ്മള് ഡൊണേഷൻ കൊടുത്ത അല്ലല്ല നമ്മ നമ്മൾ മാനേജ്മെന്റ് സീറ്റ് ആയിരുന്നു അത് ആവറേജ് മാർക്ക് നമ്മൾക്കിപ്പോ ഫുൾ എ പ്ലസ് ഫുള് എ പ്ലസ് അങ്ങനൊന്നും ഇല്ലല്ല ആഹ് അത് തന്നെ പ്ലസ് ടുവിന് നമ്മുക്ക് ഇതല്ലേ എ പ്ലസ് അല്ലേ
ആഹ് അന്ന് ഇന്നും അങ്ങനെ തന്നെയള്ള മാർ
ആഹ് ഞങ്ങള് ഞാന് ഞങ്ങള് പഠിച്ചന്ന് വെച്ചാ ആ പത്താം ക്ലാസ്സില് തൊട്ട് മുന്നിലത്തെ ബാച്ച് വെട്ടാ ഈ ഗ്രേഡിങ് തുടങ്ങി അതിന് മുന്നേ വരെ മാർക്കായിരുന്നു
ആണല്ലേ ആഹ്
ആഹ് ഞങ്ങള് ടെത്തിലോട്ട് ആവുന്നതിന്റെ ആഹ് ഒരു ഞങ്ങള് നയൻതിലൊക്കെ ആയപ്പോഴത്തേന ആ വർഷം തൊട്ടാ ആഹ് ഈ ഗ്രേഡ ആയത്
അപ്പൊ രണ്ടായിരത്തി പത്തിൽ എതിയത് പ പത്താം ക്ലാസ് ആഹ് ആഹ്
ആഹ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പതോ പത്തോ കണ്ട് രണ്ടായിരത്തി ഒമ്പതോ പത്തോ അങ്ങനെ കണ്ട അത ഓർക്കുന്നില്ല ആ ഒരു സമയത്താ
അപ്പൊ ഭയങ്കര പാടു ആയിരുന്നല്ലോ എല്ലാര ഇങ്ങനെ ട്യൂഷൻ സെന്റ ഒക്കെ അറിഞ്ഞു വന്റെ സമയമായിരുന്നു
ആഹ് ആഹ് നമ്മുക്ക് മാർ നമ്മളിങ്ങനെ മാർക്ക് ഇത്ര മാർക്ക് ക്ക് വേണം ചോക്ക് ഇത്ര മാർക്ക് വേണന്നുള്ള ആ ഒരുതിലല്ലേ നമ്മൾ പഠി ച്ചോണ്ട് വരുന്നത് പെട്ടെന്നിങ്ങനെ ഗ്രെഡിങ്ങോ ക്കെ ആക്കി ആക്കിയപ്പോടുത്തേന് എല്ലാർക്കും പക്ഷെ എനിക്ക് തോന്നുന്ന മാർക്കിനെക്കാട്ടും എളുപ്പം ഇതാട്ടോ
ഉ എ പ്ലസ്കൾഡ അല്ലേ അതാവുമ്പ കുറച്ച് മാർക്ക ആകുമ്പോൾ ആൾക്കാര് ചോദിച്ചറിയാൻ
ആഹ ഇപ്പൊ പക്ഷേ ചോദിക്ക എത്ര മാർക്ക ഉണ്ടെന്ന് അങ്ങനെ തന്നെയല്ലാം നമുക്ക് അല്ലാതെ പ്രോജക്ട് അസൈൻമെന്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന മാർക്കുകൾ അഡീഷണല് വരുന്നുണ്ടല്ലോ ഇതിനകത്ത്
ആ ആഹ് മനസിലായി എന്നാ ശ
ആ ഫീ ആ ആഹ് ശരി ശരി